ആ ബ്രേഷിങ് പിൻ എന്താ കുഴപ്പം?
ഓ എന്റെ പൊന്നേ അയ്യോ നീ എങ്ങനെ അത് വായിച്ചു
അല്ല അത് അവല് എന്തുവായി അവര് അതിലുള്ള കെമിസ്ട്രി അത്ആണെങ്കി അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നിനക്കൊരു സംഭവം എടി എടീ നിനക്കൊരു സംഭവം കേൾക്കണോ നിനക്കൊരു
ട്രിയാണതെന്ന് ഓർക്കണം.
ഇല്ലെന്നേ നിനക് ക്ക് ഒരു രസം കേക്കണോ കഴിഞ്ഞ കഴിഞ്ഞ എപ്പോഴാണ് ഈ അപ്പോഴോ ഞാന് ഈ വെക്കേഷന്റെ സമയത്ത് നോമ്പിന്റെ ഇടയിലോ എന്തോ വീട്ടിപ്പോയി വീട്ടിപോയപ്പോഴത്തെക്കും ഏ എന്റെ എന്താണ് മു പെരിയമ്മാടെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടില്ണ്ട്ന്ന് അത്ത പറഞ്ഞു അറിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അവര് ഭാര്യേം ഭർത്താവും രണ്ട് പിള്ളേരുംകൂടി രാത്രി വന്നു ചുമ്മാ വന്നതാണ്. വന്നു കയിഞ്ഞുട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു പോവാൻ നിക്ക അപ്പൊ ഞാൻ അവരോട് വർത്താനം പറഞ്ഞിട്ട് ഫ്രിഡ്ജ് ന്റെ പുറകിലൊരു ഷെൽഫ് ഉണ്ട് അവിടെയാണ് പേസ്റ്റ് എന്റേം കൊച്ചിന്റേം പേസ്റ്റ് ബ്രഷ് ഒക്കെ വെക്കുന്നെ അപ്പൊ ഞാൻ ഇവര്ഇവര് പോവാൻ നിക് ക്കുവാന് അപ്പൊ രാവിലെ ഇവർക്ക് ചായഒക്കെ കൊടുത്തപ്പൊ ഞാന് ബ്രഷ് ചെയ്തിട്ടി ചായകുടിക്കാ അപ്പൊ ഞാൻ ഇവരോട് വർത്താനം പറഞ്ഞി ട്ട് ബ്രഷില് പേസ്റ്റ് ക്കെ തേച്ചിട്ട് വായിക്കകത്തേക്ക് വെച്ചപ്പോം കുഞ്ഞി ഒരു സാധനം വായിന്നു പുറത്തേക്കാക്കെടു ടുത്തപ്പോ എന്റെ കൊച്ചിന്റെ ബ്രഷ്
അതൊന്നു സാരല്ല പക്ഷെ അയിനാകത്തുള്ള ആയാലോകോ അയ്യോ
അല്ല സംഭം സംഭവം കേൾക്ക്
ഓ കേള് പറഞ്ഞോ പറഞ്ഞോ
ഒരുപ്രാവിശ്യം ഒരുപ്രാവിശ്യം
ആ
ഇജ്ജ് ആ അപ്പോഴാണ് ഫീൽ ചെയ്തത് എടുത്ത് ഞാൻ അതുംങേണ്ടെന്നെ ഫുള്ളും തേച്ചിട്ട് ഞാൻ അത് കളഞ്ഞ് കളഞ്ഞിട്ട് പിന്നെ അവരും സാരല്ല പിന്നെ ഞാൻ പറഞ്ഞു അവളോട് പറയണ്ട ആ അവളോടും എന്താ കാർന്നവൾ അറിഞ്ഞു കഴിഞ്ഞാ ഒച്ചപ്പാട് ഉണ്ടാക്കും രാവിലെ എന്താ വല്ല പാറ്റ അതിന്റെ മൂ ള്ളിലിരിക്കുന്നത് കണ്ടു ന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് പുതിയ ബ്രഷ് എടുത്ത് കൊടുക്കാം കാരണം പൊട്ടിക്കാത്തത് അവിടെ ഉണ്ട് അവളുടെ ആ പിറ്റേ ദിവസം പൊട്ടിക്കാത്ത ബ്രഷ് എടുത്തു കൊടുത്തു കൊടുത്തപ്പയത്തേക്കും ഇതെന്തിനാ എന്റെ ബ്രഷ് എന്തേ അയിന്റെ മോളില് പാറ്റ ഇരുന്ന് അപ്പൊ അപ്പൊ ഫിനു പറഞ്ഞു കൊടുത്ത് അതെന്നെ ലൈഫ് ത്തു നിന്റെ ഉമ്മി നിന്റെ ബ്രഷ് ഇട്ടിട്ടാണ് ഇന്നലെ രാവിലെ പല്ല് തോച്ചെന്ന് എന്റെ പൊന്നോ ഏ അവളെന്നെ നോക് ഒരു നോട്ടം അപ്പം ഞാൻ പറഞ്ഞു പൊന്നോ ഉമ്മി ഉമ്മിയില്ലേ വാർത്താനത്തിന്റെ ഇടയിൽ അറിയാതെ എടുത്തു തേച്ചു പോയതാണ് പൊന്നെ എന്നിട്ടാ ബ്രഷ് എവിടെ ഞാൻ പറഞ്ഞു അതു കളഞ്ഞ് അതെന്തിനാ കളഞ്ഞത് എനിക്കിഷ്ട്ടപ്പെട്ട കളർ ഞമ്മളെ ഉമ്മി തേച്ചതല്ലേ അങ്ങനെ പാടില്ല അവരവരുടെ ബ്രഷ് അവര്
ഉം ഉം ആ അതെ അതെ ത് അത് അതാ അതാണു ന്യായം അതു മ അതും മര്യാദ
അവള് ചോറെന്നേ
ആ ആ
അവളു കുടിയ്ക്കൂലാ
ഓ ഓ
ആ
പൊട്ടിച്ചിട്ട് എടുത്താ അവള് അത് തിന്നൂല അവളങ്ങനത്തെ സ്വഭാവാ അപ്പൊ ഗ്രൂപ്പിലെപ്പഴും പറയൂലോ നമ്മളും മ്മീം മോളും അല്ലെ ഞാൻ എന്തുപറ അപ്പൊ ഞാൻ ഈ എനിക്ക് പെട്ടന്ന് അതും ഓർമ്മ വന്ന് പക്ഷേ അത് യൂസ് ചെയ്യാത്തതെന്ത്